ഹലോ
ആഹ്
കേൾക്കണില്ലേ
ആഹ് കേൾക്കണ്ട്
ആഹ് ആഹ് ആ സുഖല്ലേ
സുഖാണ് പണിയൊക്കെ കയിഞ്ഞോ
എന്താ പണി ആഹ് പണിയൊക്കെ കയിഞ്ഞ് ഇങ്ങളതോ
ആഹ് ഒരു വിധൊക്കെ കഴിഞ്ഞ്
മ്മ് ചോറ് കറീം ഉച്ചത്തെക്കൊക്കെയായോ
ആഹ് ചോറൊക്കെ ഒരു വിധം ഏഹ് പിന്നെ രാവിലെ തന്നെ കുട്ടികൾക്ക് പോവുമ്പോണ്ടാക്കിക്കണ്
ആഹ് ആഹ് എത്തീല അവലൊക്കെ
രാവിലെ ഇന്ന് പുട്ട് ഉണ്ടാക്കിയത് പുട്ടും പഴോം പിന്നെ കുട്ടികൾക്ക് സ്‌കൂളിൽ കൊണ്ടാകാന് വേണ്ടിയിട്ട് നെയിച്ചോ റുണ്ടാക്കിയത്
ഏഹ് സുഖമാണല്ലോല്ലേ നെയ്ച്ചോറ്
ആഹ് സൗണ്ട് കേൾക്കണേ
ആഹ് മുറ്റത്ത് ചെർക്കല്ല് ലാണ് ഞാൻ കൊറച്ച് നേരത്തെ
മ്മ് ഹ്
മ്മ് ആഹ് ഇനി പറഞ്ഞോളീ അല്ല പനി
ബീഫൈ ഉണ്ടായിരുന്നു അപ്പൊ അത് ഉണ്ടാക്കി കൊടുത്ത് മ്മ് കറി ഇണ്ടാക്കി കൊടു
ആഹ് ഏഹ് എത്രയലെ കുട്ടികൾ പടിച്ചണേ
ഒരാള് ഏഴില് ഒരാള് ആറില് ഒരാള് ഒന്നില് ഇത് സൗണ്ട് ബല്ലാണ്ടട്ടാ സൗണ്ട് മാറ്റണ്ട് അതിലേ വേറെ വേറൊരു സൗണ്ട് വേറെ പിന്നെണ്ടല്ലോ
ഇവിടെ ഇല്ലെല്ലോ ഞാ ഒറ്റക്കെ ഉള്ളല്ലോ
പിന്നെ വേറെ ആഹ് ഇപ്പൊ റെഡി ആയി
ഉം
മറ്റേത് വേറെ സൗണ്ട് കേട്ട് ട്ടാലേ ഓ വേറെ എന്തൊക്കെ
ആഹ് സുഖന്നെ ഇങ്ങള് ഇപ്പ എന്താ ഇപ്പൊ ജോലിക്ക് പോയണ്ടോ
ഏയ് ജോലിക്ക് ഒന്നും പോണില്ല
ഏഹ് ഞാൻ ഇപ്പൊ ടി ടി സി കൊടുത്തേക്കണ്
ഏഹ്
ആ ഇപ്പൊ ഗവൺമെൻ്റായിട്ട് വന്ന് അതില് തുടങ്ങിയില്ല അത് ടി ടി സി ക്കായിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഉണ്ടല്ലോ ടി ടി സി ഇപ്പൊ ഇറങ്ങിയതാ പുതിയത് ഇപ്പ അതിന് അവര് പ്ലസ് വണ്ണിന് അലോട്ട് ഗവൺമെൻ്റ് കൊടുക്കണയ്ക്ക തന്നെ കൊടുക്കണം
അത് ശരി
കുറച്ച് ദിവസം കൈഞ്ഞപ്പ കൈഞ്ഞട്ട് ട്ട് എങ്ങനെ പോണം ഉം മൂന്നാള് ഒ ഒരേ സ്കൂളിലാ
ആ മൂന്നാള് ഒരു സ്കൂളിലാണ്
ഏഹ് എങ്ങനെയ നട ആ ആ എന്താണ് നടക്കലാ
ഏഹ് കേട്ടില്ല അല്ലല്ലാ ബസ്സിന് തന്നെ വേണം ബസ്സിന് തന്നെ വേണം ആയിരത്തി അയിമ്പത് ഒരാൾക്ക്
ഒരാക്കോ
ഉം
ഓ അപ്പ മൂന്നാക്കും അത്ര ആവൂലെ
ആ മൂന്നാക്കും ഒരേ എമൗൺണ്ടാവും പിന്നെ ഫീസ് സ് വേറെയും
ആഹ് ഈ പ്രൈവറ്റ് ആയാല പ്രശ്നം അപ്പ അത്
ഉം ഓരോരൊപ്പം ഫീസ് ഗവൺമെൻ്റ് ഇണ്ട്. പക്ഷെ ഇവിടെ മദ്രസ്സസിൻ്റെ സൗകര്യം ഇല്ല. അത് കാരണാ
ആ ആ അപ്പ അങ്ങനെ ആക്കി ഇണ്ടാവും.
ആ
മ് ആ വെ അവിടെ അടുത്തൊന്നുല്ല, ഇല്ല ഏ കൊർച്ച് പോണ്ടിരാൻതിയാവും ആ ഇങ്ങട്ട് എപ്പളാ സ്‌കൂ
ച്ചാല് പിന്നെ പലോർക്കും പലെ സമയത്താണ് ഓട്ടോ. ഏൽപ്പിക്കാന്ന്ണ്ടെങ്കിലും പലെർക്കും പലേ സമയത്താണ്. അപ്പ അതൊരു
ആ അപ്പ അവിട്ത്തെ പ്രെയോ അവിട്ന്നെന്നേ ഇണ്ടാവാമതിയാവുലെ സ്
ആ സ്കൂൾ ഇവിടെ അടുത്തൊന്നുല്ല വിട്ടന്നേണ്.
ആ ന്നിട്ട് എപ്പളാ എത്തല് ഓല്?
അവര് നാലര നാലേമുക്കാല് അഞ്ച്മണി ക്കാവും. എട്ടരക്ക് ബസ്സ് വരും സ് കൂൾബസ്സ്.
ഏ
പിന്നെ
ഏ
പിന്നെ വേറെന്താ? എന്താ ഫുഡ് ഉച്ചക്ക് ഇങ്ങക്ക്?
ഉച്ചത്തേക്ക് എത്ത ഉച്ചത്തേക്ക് പറ്റ ആ മീൻ കറിം വെണ്ടക്കെ താളിപ്പൊക്കെ ആ മീ മത്തി. പിന്നെ അയില പൊരിച്ചും.
ആ അ
ചൈലണ്ടാനി ആ പോ
ആഹ ശരി.
അപ്പോ ക്കെ ഫാനിയൊക്കെ കഴിഞ്ഞ് ങ്ങൻ കുത്തർക്ക പ്പം.
ഉം.
ക്ക് നേരത്തെ കഴ്‌ച്ചും.
ആ അ
ന്ന്പ്പങ്ങനെ. ഇങ്ങളെത്തേയും കൊടുക്കണ്ടന്നീ?
ഏയ് ഞാൻ ഇനി ഒന്നും ചെയ്യന്നില്ല അത ആ കാലമൊക്കെ കഴിഞ്ഞ് ഇ ഇപ്പോ ഒന്നിനും പൊറത്തിറങ്ങാൻ തന്നെ സമ്മയില്ലാ
ഏ അങ്ങനല്ല. നിങ്ങക്കങ്ങനെ ഡിഗ്രി ആയിട്ടോ അല്ലെ വേറെ എന്തെങ്കിലും നോക്കിക്കൂടേനോ
ഏ അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നും പഠിക്കാൻ പോണതൊന്നും അപ്പൊ പിന്നെ ചെയ്തിട്ടില്ല ഉം. ഇനിക്ക് പിന്നെ ഇവര് മൂന്നാളു ആയീല്ലേ ഉം അപ്പ അവര് ഒരാള് ഏഴിലാണ് ഒരാള് ആറിലാണ് ഒരാൾ ഒന്നിലാണ്. ആ ഇഞ്ഞവരെ ത്തന്നെ നോക് ക്കാന്ണ്ട്
അയ്ന് എമ്പാട് വല്യ പണിയാണ് ന്നലേ
പിന്നെ
ഉം അങ്ങനെ കച്ചറയൊക്കെ ണ്ടോ
ഏഹ് എന്നും കച്ചറയന്നെയാ. ഇപ്പ മിൻഞ്ഞാന്ന് തെരക്കൂടിയതാ. രാവിൽ തന്നെ അടികൂടിയതാണ്. ഒരാള് പെന്നെടുത്തപ്പോ ഒരാള് പെന്ന് പുടിച്ച് വലിച്ച് വാങ്ങി നല്ല തെരക്കൂടിയപ്പോ ഞാനടിച്ച്. ആ പൊറമ്മാന്തീന്ന് പറഞ്ഞ സാനണ്ടല്ലോ അതായിട്ടടിച്ച്. അടിച്ചയിക്ക് അത് മുറിഞ്ഞിട് തെറിച്ച് അവന്റെ കണ്ണിന്റെ അടിഭാഗത്തും കൊണ്ടു മേൽഭാഗത്തും കൊണ്ടു മു പിയേ അപ്പളക്കപ്പളും ഞാൻ തന്നെ കൊ ണ്ടോയി ഹോസ്
ഏഹ് എന്നിട്ടെന്തായി
എന്നിട്ട് കാണിച്ച്, ഓയിൽമെന്റും ഗുളികൊക്കെ തന്ന്.
ഉം കൊഴപ്പൊന്നു ഇല്ലല്ലോ
ഇനിപ്പോ മാറ്റിയിരിക്കയാണ്. അതിന്റെടയിലാണ് തെരക്ക് ക്കണ്ടാക്കിയതാവോ? ഒരാള് പെന്നെട്ത്തതാണ്. അപ്പ അതിന്റെ പെന്നാന്ന് പറഞ്ഞ് അത് വാങ്ങി. അപ്പോ അവള് പെൻസി
ത്തല്ല പ്രശ്നതന്നെയാ. ഉം ആ
ഇവര് മൂന്നാക്കും പോവാൻ വേണ്ടീട്ടുള്ള ഭക്ഷണണ്ടാക് ക്കും. ഞാൻ ഇബ്ട്ന്ന് ക്ക് ദേഷ്യം പിടിച്ച്. ഞാ ആട്ടടിച്ച്. അടിക്കാൻ ആദ്യായിട്ടാണ് അടിച്ചിക്കണത്. അതിപ്പോത്ര വടി വല്യ വടിയൊന്നല്ല. പക്ഷെ അത് തെറിച്ചതാണ്. ഊരി തെറിച്ചയാണ് അതിന്റത്. അത് പോയത് കണ്ണിന്റെയാണ്, കണ്ണിന്. ഉം അഹ് കണ്ണിന്റെ സൈഡിന് തട്ടിയത് കൊറേ എല്ലാരും ചീത്തറ്ഞ്ന്നെ
പ്പൊ ഞമ്മൾ അറിഞ്ട്ടല്ലല്ലോ അതെയ് തില അട്ച്ചല്ലേ ഇങ്ങെ തട്ടു നമ്മള് വിചാര്ചല്ലോ
അന്റെ പേ ഞാൻ ചായൊന്നും കുടിക്കാടം കൊണ്ട് എട്ടണ്ക്
അതെപ്
ചോര മക്കളുണ്ടേനും കണ്ണാണ്ട് വീർത്തേനും
ഔ അങ്ങനെതായോ
ഉം
മുറി ആയി ന്യോ
ആ മുറിയായി ചോരെട്ത്ത് അ കണ്ണ് വീർത്ത്
ഔ
കാണുന്നട്ടില്ലായിരുന്നു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റൽ ചെന്ന്ട്ട് എല്ലാ ചോയ്ക്കണ ആഹ് പ്പ റെഡിയായിക്കണ് എല്ലാ ചോദിക്ക ന്തെ കണ്ണ്മ്മെതട്ട്യേന്തെകണ്ണമ്മ തട്ടി ത് പറയാൻ തന്നെ ഉള്ളു ഇൻക്ക് ആ ഞാൻ പർഞ്ഞ് ഞാ അട്
അടിച്ചതാരണ് ണ്ടാവും അപ ഡോക്ടറെത്തർഞ്ഞേ
ഡോക്ടർഞ്ഞ്
ഏഹ് ഏത്യാലും ഇപ്പൊ മരുന്നൊക്കെല്ലേ
ആഹ്
ഉം
ണ്ട്
ഏഹ് ന്ന്ട്ട് ഏ ആ സുഖം ഇങ്ങക്ക് ഇപ്പൊ തോപറയാം വിചാരിച്ചീനി നിങ്ങളെ പണിയൊക്കെ എപ്പഴാ വേം കയ്യോ പണിയൊക്കെ
ഏഹ്
ഇന്ന് നോമ്പാണിൻക്ക് അപ്പൊ പിന്നെ വൈകുന്നേരം ഞങ്ങനെയാര്
ആഹ് മുഹർ ആഹ് ആഹ് അപ്പങ്ങനെ എ എൽ ഫുള്ള് നോൾക്കോ
നോൽക്കലണ്ട് എല്ലാ കൊല്ലം
ഏ ആ പത്ത് ഫുള് പത്തരെ
ആ ഇബ്ടൊരു നോൽക്കലുണ്ട് ഇപ്രാവശ്യം പുടിച്ചി ട്ടുണ്ട് ഇന്നോന്നാള് നോറ്റിട്ടുണ്ട് ല്ലാന്നെണ്ടങ്കില് നൊയറ്റ് വീർത്തോ
ആ ആ ആ നോറ്റി വീട്ടാണ്ടാവലോല്ലേ എടി ഏ കൊയക്കക്ക ഉണ്ടോ
എല്ലാം എടേല് നോറ്റാമ നൂറ്റാമതി
ആ ആ ആ ആ അറിയാം എത്രണ്ണം ഉണ്ട് എന്നിട്ട് ആവു എന്തൊരു മഴയെനീ ഏ ഇപ്പോയ് ഇപ്പം അല്ലാ ആ സുബേ ക്ക്ട്ട് നല്ല മഴയെനി ആ അല്ലാ യെ അ
ഞാൻ നിയ്യത്താക്കിയതാണ് നിയ്യത്താക്കിയാന്നെ ഏത് ക്ലാസി അപ്പോണ്ടിപ്പോ
ആ ഹലോ
ഇല്ലം മഴയാ
ഹലോ
പിന്നെ പോ ഒക്കെ അവട്ന്ന് വന്ന് ഇപ്പതാ മഴ ഇപ്പം മഴ
ഉം ആ ആ ഇങ്ങ് റേഞ്ച് ഇല്ലല്ലോ ഹലോ
നമ്മള് ഇപ്പോപോണന്ന് വിചാരിച്ചതാ
ആ
മഴയാണേ ക്കാരം
ഉം ക്കേൾക് ശെരി ക്കാണേ ക്ലിയർ ആവണില്ല ആ ഇപ്പം റെഡിയായി
ഇല്ലല്ലോ പിന്നെ
ആ ഇപ്പം ആ ഇപ്പ ആ സുഖെന്നെ ഏതായാലും ന്ന് എൻ എങ്ങ് ഇതാ ഏ ഹലോ ഹലോ
ആ വേറെന്താ ഒന്നുല്ലടി ശരിയെന്നില്
ആ ആ ന്നാ ശ ആ ആയിക്കട്ടെ ഹരങ്ങളും ഓഫ് ആക്കിയില്ല ആ ആ ഇന്നാ ശരി ഏ കട്ട ഇങ്ങള് നോക്കിക്കുഒന്നുടി